ഹലോ-
ആഹ് എന്താ വർത്താനം?
നല്ല വർത്താനം.
എന്താ പരിപാടി?
പരിപാടി ഇങ്ങനെ ഫ്രീ ആയപ്പ ഇങ്ങനെ കുത്തിരിക്കയാ മഴ പെയ്യണ നോക്കി കുത്തിരിക്ക
മഴ പെയ്യ്ണ്ട്?
ഇല്ല അതെല്ല ഇന്ന് നല്ല വെയിലാണല്ലോ അപ്പൊ കൊറേ ഉണ്ട് ഉണക്കാട്ടത് അപ്പൊ മഴ പെയ്യോ ഇല്ലെ ഇപ്പതാ ഇനിയിപ്പോ മഴക്കാർ വർണിണ്ട് അപ്പൊ കിടക്കാതെ നോ നീക്കാണ് ആ അപ്പൊ മഴ വരുയാണെങ്കിലും ഓ നല്ലനിലക് റെഡിയി ആയി കൊലായി കൊത്തിരിക്കയാ നല്ല വെയി
ഉ ആ ആ ഫുഡൊക്കെ കഴിച്ചു മക്കളെത്താനായോ
ഇല്ല ഓള് നാലര ആ ഏകദേശംക്കായി വരുണ്ട് ന ലരാവും ഇവിടെത്തൻ അല്ല ഒക്ക് വണ്ടി ഉണ്ട്
ആഹ് സ്കൂൾ ബസ ഉണ്ടാവല്ലേ മോന അവിടെത്തന്നെല്ലേ
ആഹ മോൻടത്തന്നാ ഇഞ് പത്തിലാ മോള
ആ നിക്കല്ലോല്ലേ അയ് ശരി വല്യയ ആളായിനോ
ഓ വല്യ ആളൊക്കെ ആയിക്കണ ആളിനൊന്നും വലുപ്പ കുറവില്ല എന്റെ മോളാണ ഇപ്പോ നീളം വെക്കാത്തത് ആഹ മോളാപ്പ വലപ്പ ഇല്ല പ്പ നീള കൊ പോയി നിങ്ങളെ നല്ല നീളം വെച്ച് വരുന്നന് ഇപ്പം നിളൊക്കെ കുറഞ് ഇപ്പം തടി ച്ച കുട്ട ഇപ്പ അത്യാവശ്യക്ക തടിണ്ട് അവള് ത ആ ഞാനിങ്ങനെ പറയെന്നിട്ടാ ആഹ് ഞാങ്ങനെ പറയുന്ന എത് എന്തോ ഒരു സാധനം വയസ്സുണ്ടെങ്കിൽ ആളില്ല ആളില്ല ഇപ്പോൾ വയസുണ്ട് ആളുണ്ട് ഉണ്ടൊക്കെ ഉണ്ട്
ആ ശരി വല്യോളായോ വല്യാളായി ചോയിക്ക ഹലോ കേൾക്കന്നില്ല ഹലോ കോള് കട്ടായോ കട്ടായിലല്ലോ സൗണ്ട് പോയ പോലെ ഹലോ ഹലോ വോയിസ് കേൾക്കാത്ത പോലണ്ടല്ലോ
ആ എന്തോ റെഞ്ച് പോയ തോന്നണ്ട് ഏതായാലും കട്ടായില്ല ഇല്ലല്ലോ
ആഹ എന്തോറേഞ്ച് എടോ മിസ്റ്റേക്ക് വന്നതാ വൈഫൈ ആണ് വൈഫൈ ചെ ഇപ്പ ചില കള കള
ആ ആ ആ ശരി കട്ടായിട്ടില്ല പക്ഷേ എന്തോ ഒരു കേൾക്കാത്ത പോലെ കൊറച്ച സമയം എന്തന്ന് ഫുഡിന് തറിയൊക്കെ
ഇന്നുപ്പോ ഫുഡിന് കോഴിക്കറിയാണ് കോഴിക്കറിയും വ നേന്ത്രമായായക്ക ഉപ്പേരിയും
ആഹ് ആഹ് എവിടെ പണി
അർക്ക്
ഹസ്സിനെ
ഓലക്ക് ഇവിടെ അടുത്ത തന്നെയ ആണ് ഇപ്പൊക്കെ അടുത്തതന്നെ പണി കിട്ട മറ്റ മറ്റെപരുമണിയൊക്കെ നിർത്തി ദൂരെ പെ കലെക്കെ നിർത്തി.
അയ് ശരി.
അന്നാൽ രാത്രി കാണല വരിയ അതുകൊണ്ട് പിന്നെ അത് നിർത്തി. ഉം
ഫുഡ് കഴിക്കാൻ വരുവോ?
ഇല്ല രാവിലെ പോയാ പണി തീർത്ത് മൂന്ന് മണിയാവും പണി തീർന്ന് മൂന്നര നാല് മണ
അവിടുന്ന് കഴിക്കോ? എന്റെ കോളന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വൈഫയ് ഇടക്കിടക്ക് മുങ്ങുണ്ട്. തോന്നണല്ലേ? ഏ പിന്നെ എന്താണ്? ഞാൻ പറയണെങ്കി കേക്കണ്ടോ? എന്തോരുപ്പോ മറ്റേ നമ്പറിൽ എന്താ വിളിച്ചാ കിട്ടൂല? ആ നമ്പറല്ല ഇതില ഇണ്ടായിന്നത്. ഇതെതാ നമ്പർ എനിക്ക് മനസിലായില്ല?